ഹലോ കേൾക്കാൻ പറ്റുന്ന്ണ്ടോ? സുഖാണ്
ആഹ് കേക്കാൻ പറ്റുന്നുണ്ട് ആഹ്
എന്തങ്ങളോടെ ശ് എന്തൊക്കെയുണ്ട് നിങ്ങളെ വിശേഷം
സുഖായിട്ടിരിക്കുന്നു ജോലിയെല്ലാം കഴിഞ്ഞ് സുഖായിട്ടിരിക്കുന്നു.
ഉം വീട്ടിലെ ജോലികളൊക്കെ കയിഞ്ഞോ?
എല്ലാം കഴിഞ്ഞ്.
ഇന്ന് രാവിലെന്തേനു ചായക്ക്?
ചായക്ക് കടി ഞാൻ ബ്രെഡ് ആണെങ്കില് ചൂടാക്കി ഏഹ് മയോണസ് കഴിച്ച് വിട്ട് കഴിച്ച്
ബ്രെഡ് ചൂടാക്കേ അങ്ങനെന്താ
ബ്രെസ് ആ ബ്രെഡ് നമ്മള് ഫ്രൈ പാൻ ഇട്ട് ചൂടാക്കത്തില്ലേ
പൊരിക്കയാണോ പറയണത്
ആഹ് പൊരിക്കാ അത് തന്നെ ജസ്റ്റ് ഒന്ന് അപ്പുറം ഇപ്പുറം തിരിച്ചിട്ടത് ഒക്കത്തില്ലയോ എന്നിട്ട് ഇല്ല ല്ലേ മയണിസ് ഇല്ലേ മയണിസ് സ്കോ അല്ലാതെ പാക്കറ്റ് കിട്ടുന്നേ
ആഹ്
അത് വാങ്ങിച്ച് അത്‌ അതണ് തൂക്കും അതതണ് തൂക്കും
ആഹ്
ആഹ് അങ്ങനെ കഴിക്കും
ഉം അത് ഇഷ്ടള്ള വ്യക്തിയാണോ?
ആഹ് ആഹ് ഞാന് അതാ എളുപ്പോണ്ടല്ലോ കുഞ്ഞിനും കൊടുത്ത് പിന്നെ നാളെ സ്കൂൾ നാളെ ഇനി എല്ലാ ഒരു പണിയല്ലേ ഏറ്റവും വലിയൊര് പണിയാണ് നാളെ ഒരു ദിവസം മോളെ സ്കൂൾ നാളെ സ് കൂള് തുറക്കുകയാണ് ഞങ്ങൾക്ക് അപ്പോൾ ഭയങ്കര ധൃതിയായിരിക്കും രാവിലെ
അ
വെളുപ്പിനേ എണീക്കണം എല്ലാം ചെയ്യണം നാളെ നാളെ ഫസ് റ്റ് ഡേ ആയോണ്ട് പിന്നെ ഉച്ച വരെ ഉള്ളൂ ഒരു പ ഏ പന്ത്രണ്ട് മുപ്പത് വരെ കാണും
ആ ങ്ങൾക്ക് എന്തേലും ജോലി ഇണ്ടോ ങ്ങള് എന്തെം ജോലി ചെയ്യണ ആളാണോ
എനിക്കൊന്നും ജോലിയില്ല ഞാൻ ചുമ്മാ ഇരിക്കുന്നു വീട്ടില്
ഓ ഏ ഈ മയോണേസ് ങ്ങള് വീട്ടില് ഉണ്ടാക്കാറാണോ പതിവ്
മയോണിസ് ക ഇത് വാങ്ങിച്ചതാ ഞാ എനിക്ക് മയോണിസ് ഉണ്ടാക്കാൻ അറിയില്ല
മയോണേസ് ണ്ടാക്കാൻ സിമ്പ്ളാണല്ലോ
മോട്ട് മോട്ടേടെ വെള്ളെ മോട്ടേം മോട്ടേടെ മോട്ട വെള്ള മാത്രം ഉപയോഗിക്കത്തോള്ളോ അതോ മോട്ടേടെ മഞ്ഞ ഉപയോഗിക്കോ
മുട്ടന്റെ വെള്ള മാത്രം ഉപയോഗിക്കത്തോള്ളു
അ അത് എട്ത്ത് അത് മാത്രം എട്ത്ത് പിന്നെ വെളുത്തുള്ളി
ഞാ പറഞ്ഞരാ കിഴങ്ങില്ലേ കിഴങ്ങില്ലേ കിഴങ്ങ് ഉരുളൻകിഴങ്ങില്ലേ
ആ ഉര്ളക്കിഴങ്ങ് ആ
അഹ് ചെറുത് ങ്ങൾക്ക്പ്പോ രണ്ടു പേ ങ്ങളെ വീട്ടിൽ എത്ര പേരാ ഉള്ളത്
ഫൈവ് അഞ്ച്
ആ ആ ഒരു അത്യാവശ്യം വലിയൊരു ഉരുളൻ കിഴങ്ങ് ഇട്ക്ക
ഉം
അതിക്കു രണ്ടു മുട്ടാന്റെ വെള്ള ഇട്ക്ക
ആ
ആ ഉരുളൻ കിഴങ്ങ് കുക്കർല്ട്ട് ഒരു മൂന്നോ നാലോ വിസിലട്പ്പിക്ക
ആ നല്ല പോലെ വേവണോ
ആ നല്ല പോലെ വേവണം
ആ ന്ന്ട്ട്
ട്ട് അയ്ന്റെ തോല് ക തോല് കള്യാതെ മ്മള് നല്ലോ കേയ്ഗ്യാണ്ട്
പുഴുക് വെള്ളത്തില്ട്ടാ വിസിൽ അടിക്കുന്നത്
ആ ആ വിസിലാടിച്ചാ മതി പിന്നെ തൊല് പറിച്ച്ട്ടാ മതി അതായ ഒന്നും കൂടെ സിമ്പിളാവും ഇ മുട്ടന്റെ വെള്ളിം മുട്ടന്റെ വെള്ളിം ഈ ഉരുളൻ കിഴങ്ങും മിക്സിക്ക്ട
ഉം
ഇന്ന്ട്ട് അഹ് മിക്സില്ട്ട് ഒന്ന് ബീറ്റെയ്യാ ങ്ങട്ട്അയ്ക്ക് സൺഫ്ലവർ ഓയില് ല്ലേ
ആഹ്
അതൊയ്ക്ക ട്ട് പിന്നിം കോറച്ച് കോറച്ച് കോറച്ചിച്ചങ്ങനെ ഒന്നിലിട്ടാണ്ട് അങ്ങനെ ബീറ്റെയ്ത് കൊട്ത്താ മതി കട്ടി കോറച്ചിങ്ങനെ ഓയല് പാ ആ മിക്സില്ട്ട് അങ്ങനെ അട്ച്ചോട്ത്താ മതി പിന്നെ മുട്ടൻ്റെ വെള്ളയും സൺഫ്ലവർ ഓയിലും
സോ ആ
പിന്നെ ഒരല്ലി വെളുത്തു ഒന്നോ രണ്ടോ അല്ലി വെളുത്തുള്ളി ഇട്ടാ മതി
തുള്ളി ഉം ഉപ്പ് ചേർക്കുവോടാ ഉപ്പ് ചേർക്കോ
അപ്പ പ്പ ഉപ്പ് ചേർക്കണ്ട ത്തിരി നേരം കയ്ഞ്ഞ്ട്ട് ഒന്ന് ബീറ്റായി പതഞ്ഞ് വന്ന്ട്ട് ഉപ്പ് ചേർത്താ മതി
ഉം. പക്ഷെ ഉള്ളംകിഴങ്ങ് ചേർക്കുന്നത് ഞാനആദ്യമായിട്ട് കേൾക്കുവ പക്ഷെ എനിക്ക് തോന്ന് വെളുത്തുള്ളിയും മൊട്ടയും സൺഫ്ലവർ ഓയിലും ഞാൻ കേട്ട്ട്ടുണ്ട്.
ആഹ് അങ്ങനേണ് ഒരിത്തിരി ആഹ് ഉരുളങ്കിഴങ്ങ് ചേർക്കും ഞങ്ങള് വടെ കാ മന്തിച്ചോറ്ല്ലേ ഞങ്ങള് വീട്ട ലുണ്ടാക്കാറ്ണ്ട് ആഹ് ആഹ് അതിലേക്ക് മയോണൈസ് ഞങ്ങള് ഇങ്ങനെണ്ടാക്കാറ്.
ഓക്കെ ഞാഷേ എനിക്കാണെങ്കി മയി മന്തിച്ചോർണെനിക്ക് എനിക്ക് മയോണൈസ് മാത്ര എനിക്ക് ഇഷ്ടം ചിക്കന് ചിക്കനും മയണോസിനൂടെ കൂട്ട് കഴിക്കുന്നേ. എനിക്ക് വേറെ ആ ടൊമാറ്റോ സോസൊന്നും എനിക്കിഷ്ടല്ല.
ഉം ഞമ്മക്കും അങ്ങനെ മയോണൈസ് കു പിള്ളേർക്കും ഞമ്മക്കൊക്ക നല്ല ഇഷ്ടാണ്.
മ ജെ ഞങ്ങളെല്ലാം ഇവടെ കുപ്പി വാ മയേസ് വാങ്ങിച്ച് ചെലപ്പം ഈ ചപ്പാത്തി അങ്ങനെള്ള കാര്യങ്ങളക്കെ ണ്ടാക്കത്തില്ലേ? അത് ബ്രെഡ് ഇതിനൊക്കെ ഞങ്ങള കഴിക്കും പിള്ളാ ഇവന് ഇഷ്ടവാ. അപ്പം അതോണ്ടങ്‌ കഴിക്കും അതാവുമ്പോ എളുപ്പോണ്ട് ജോലിം കൊറവുണ്ട് ഇപ്പോ ആണെ അവൻ തന്നെ ഞാനട്ക്കളെല് വേറെ പണിയായ്ര്ന്നു ഓൻ അവൻ തന്നെ ഗ്യാസ് അവൻ തന്നെ എല്ലാം ചെയ്ത് എനിക്കുംതന്നു കൊണ്ട് തന്നു.
ഉം അങ്ങനെ അങ്ങനെ ചെയ്താമതി ഞമ്മള് മയോണൈസ്ഞ്ഞും പൈ സട്ത്ത് വാങ്ങേണ്ടി ആവശ്യല്ല മയോണൈസ് ഞമ്മള വീട്ടിലന്നെ ണ്ടാക്കാ. മയോണൈസ്ണ്ടാക്കാ സിമ്പ്ളാണ് രണ്ട് മുട്ടിം ചെറിയൊരു ഉരുളങ്കിയങും മതിന്നാ ഉർളങ്കേങ് ഏറര് ട്ട് ഒന്നോ ഒരു കഷ്ണോക്ക ഇട്ടാമതി ഇന്നാലന്നെ ജാസ് തിയായിട്ട്ണ്ടാകുഅത്.
ആഹ് ജ ആഹ്.
അല്ലെങ്കിഅമ്മക്ക് ചോറ്ണ്ടാ ചോറിനും മയോണൈസ്ണ്ടാക്കാ ഞാൻ ഒര് രണ്ട് മുട്ട മതി.
മതിയോ?
ആഹ്.
ആഹ്.
രണ്ടേ രണ്ട് മുട്ട മതി മുട്ടന്റെ മഞ്ഞട്ത്തല് പ്രശ്നല്ല ഒര് വൈറ്റ് കളറേല്ലാരും മഞ്ഞകളറ്ണ്ടാവും ഒരു വാ ഗ്രേമഞ്ഞ ക്ട്ടാ
ആഹ് ഗ്രേമഞ്ഞ ക്ട്ടും ഉം നല്ല വൈറ്റ്കളറ് വേണങ്കി അത് തന്നെ വേണം.
ആഹ് മേ മുട്ടേന്റെ വെള്ളിം മാ ഉരുളങ്കിഴങ്ങും സൺ വർഓയിലും ഉപ്പും വെള്ത്തുള്ളിം കൂട്ടി അട്ച്ചൊട്ത്താ മതി നല്ല ഒര് മിക്സീല് രണ്ട്മൂന്നാല് വട്ടം ആഹ് ഒരു വള്ളായി
നമ്മള് നല്ലപോലെ ഇതാവുന്നടംവരേ വെളുത്തൊരു വേറൊരിത് മ്മള് ചെലപ്പോ നമ്മളില്ലെ പഞ്ചസാരേ പഞ്ചസാരയും മൊട്ടയും അടിക്കുവല്ലോ.
ആഹ്.
മ്മള് മിക്സ് ഈ കേക്കിനൊക്ക അടിക്കുന്നെ ആ രീതീ അടിക്കണ്ടേ ഇല്ലിയോ പക്ഷെ അടിച്ചിട്ടില്ല ഞാനാ പറയ്വാ അങ്ങനെമ്മള് കണ്ടിട്ടുണ്ടല്ലോ അടിക്കുന്നെ ആ ലക്ഷണം പോലെ പതഞ്ഞ് വര്ണം അല്ലെ?
അങ്ങനെ പതഞ്ഞ് വര്ണം അങ്ങനെ അങ്ങനെ അത് മൂന്നും ഇങ്ങനെ ഇട്ടാണ്ട് നല്ലോം അട്ച്ച്ട്ട് താക്കിയാമതി അയിന് ചെറിയോരു മധ്‌രത്തിന് ഇച്ചിരി പൻസാര വാണെങ്കി ഇടാമ്മക്ക്.
ആഹ്.
ഇച്ചിരിയിട്ടോ തോനെന്നും വേണ്ടേരി ഇച്ചിരി ഒരു ഉപ്പല്ല ഉപ് പ്പൊരു ബാലൻസയ്യാനാണ്.
ഉം
പിന്നെ വേണെങ്കി ചൊറില്ണ്ടാക്കാം മയോണൈസ്.
അതെങ്ങനെയാ?
അതും ഇതേമാതിരി തന്നെ ഉരുളങ്കിഴങ്ങും കൂട്ട ചോറെടുക്ക. ട്ടുണ്ടാക്ക അത് നല്ല വൈറ്റ് കളറും എഹ് കുഴപ്പല്ലാത്ത ടേസ്റ്റുവാണ്. അങ്ങനെ ഒരേ കൊഴുപ്പ് കിട്ടാനാണ്.
ഈ എന്താ ഈ ഉരുളം കെഴങ്ങു ചെയ്ത നമുക്ക് കുറച്ചൂടെ സാധനം വരാൻ വേണ്ടി ചെയ്യുന്നേല്ലേ?
ഉം ഉശോ
സാനം സാനൊന്നും സാനോ ച്ച് ഏറെ ഒന്ന് കിട്ടാൻ വേണ്ടി. മൊട്ട തന്നെ ആകുമ്പം അധികം കിട്ടത്തില്ല.
മുട്ടാകുമ്പാ ആ കൊയിപ്പ് കിട്ടൂല മുയിപ്പ് കിട്ടൂല.
അതാ പറഞ്ഞ അതാ ചോദിച്ചാ നമ്മള് ഇത്രയും പേർക്ക് കൊടുക്കാൻ വേണ്ടി കാണത്തില്ല ചെൽ
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് അങ്ങനെ, ആഹ് അങ്ങനെയാണ്. മുട്ടാവുമ്പോ വെൾ ഒരു വെള്ളൈക്കാര
ആഹ് വെള്ളയാ വെള്ളം പോലാണല്ലോത് മുട്ടയ്ക്കകത്തെ ആയാലും എന്താ പറയാ വെളുത്തുള്ളിക്കായാലും ഒന്നും കാണാനില്
ഒന്നും കാണാനില്ല അത്രയ്ക്ക് വൈറ്റ് കളർ കിട്ടൂല അപ്പൊ ഉര്ള്ള കിയങ്ങൊന്ന് ക്കെ നല്ല ഒരു ഇതുണ്ടല്ലോ ഒരു കിഴങ്ങുവർഗല്ലേ. പ്പം നല്ലൊരു ഇത് ഇതായിട്ട് കിട്ടും. നമ്മളങ്ങനെയാണ് ഇണ്ടാക്കാറ് പിന്നെ ചോറിനുണ്ടാക്കാറുണ്ട്.
ഉം
അത് ഞങ്ങൾക്ക് നല്ല ഇഷ്ട ചോറിന് ആക്കിയാലും ഈ ടിലുകളിലൊക്കെ ചോറില ണ്ടാക്ക ഇവിടൊക്കെ അങ്ങനെ. അതീ ഈ ഉരുളൻ കെഴങ് കൂട്ടാതെ ചോറിലാക്കി കൊടുക്ക ഉം ങ്ങനെ ചെയ്താ മതി.
ഓക്കെ
ആഹ് നിങ്ങളൊക്കെ പിന്നെ നിങ്ങക്ക് പായസങ്ങളൊക്കെ ഇഷ്ടാണോ?
പായസോ?
ആഹ്
ആഹ് പായസം സേമിയ, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അടപ്രഥമനാണ് പക്ഷേ എനിക്കൊണ്ടാക്കാനത് ഭയങ്കര അടപ്രദമൻന്ന് പറഞ്ഞ സാധനം ഒണ്ടാക്കണെങ്കി ഭയങ്കര പാടായോണ്ടും അതിങ്ങനെ മാറ്റിവെച്ചേക്കുന്നു. ഞാനെപ്പഴും സേമിയെ മാത്രേ ഒണ്ടാക്കത്തൊള്ളൂ.
അടപ്പ് അടപ്പായസല്ലേ അതെന്താപ്പ പാരം കൈകിയാണ്ട് കുക്കറില് ചോറിട്ടൊടുത്ത ആ അരി ഇട്ടുകൊടുത്തോണ്ട് വേവിച്ചാലല്ലേ.
അത് അരിപ്പായസം.
ആഹ്
അതല്ല, അട കണ്ടിട്ടുണ്ടൊ അട വേറൊരു പേ പേപ്പർ വ ചിലര് പറയും പേപ്പറ് പായസം ഇങ്ങനെ ഓരോ ഷീറ്റ് പോലിരിക്കുന്ന സാനം.
ഏഹ് അയെൻക്കറിയില്ല അയെൻക്ക്‌ അറിയില്ല കല്യാണത്തിന് പോയിട്ടു, പോയിട്ടുണ്ട്. അവിടെവിടെകെ അരിപ്പായസ കിട്ടല്
ആണോ ഇവ്ടെ ഇവിടെ വേറെ സെയ്സുള്ള പാ അരിപ്പായസുണ്ട് ഞ ഏഹ് വേറെ ഇതൊന്ന് വെച്ചാ ഇവിടുത്തെ ഈ സേമിയ പായസവും പിന്നെന്തുവാ ഉം ബോളി ഇല്ലേ ബോളി പപ്പടം ബോളി അതൂടെ കഴിക്ക അതൊരു ട്രെൻഡ ആത് ഇപ്പഴത്തെ ഭയങ്കര ഇഷ്ട്ടാ ബോളി പായസവും ബോളിം പായസവും ഉം ഞാനെ ഞാനേ റ്റവും കൂടുതല് ഉണ്ടാക്കുന്ന സേമിയായ
ഉം ഇങ്ങളെങ്ങനെ സെമിയ പായസം വെക്കാറ്
സേമിയ പായസം ചെലത് കിറ്റ് വാങ്ങിച്ചുള്ളത് ഉണ്ടല്ലോ അത് നമ്മൾ പാലും അതും ഇതും ഒരുമിച്ചങ് വെ വെച്ച് വെവിക്കത്തേ ഒള്ളൂ
ആഹ്
അല്ലാതെ നമ്മൾ സേമിയാടെ വേറെ ഉണ്ടല്ലോ
നിങ്ങള് വറുത്താണ്ട ഇണ്ടാക്കാറ് നെയ്യൊക്കെ ഇട്ടാണ്ട് വർക്കുവോ സേമിയ
ആ നമ്മൾ അതില് അണ്ടിപരിപ്പും മുന്തിരിങ്ങയൊക്കെ നെയിട്ടിട് വറക്കും പിന്നൊണെങ്കി അല്ലാത്ത നമ്മള് സാധ അല്ലാതെ ഉണ്ടാക്കുവാണെങ്കി അതിനെ മം കൊറേ നീളത്തിലുള്ള വാങ്ങത്തില്ലയോ സേമിയേടെ വേറെ കിറ്റില്ലേ. നമ്മ അതെല്ലം നമ്മള് ചെയ്യണം ഇത് മ മൊത്തം നമുക്ക് കിട്ടുന്നതാ ആഹ് അത് തന്നെ മുറിച്ചുണ്ടാക്കുന്നത് അതും നമ്മള് നല്ല കുഞ്ഞുതായിട്ട് മുറിച്ച് അതും അയീ ഈ കിസ്മസും എന്താ അണ്ടിപ്പരിപ്പും വറുത്ത് കഴിഞ്ഞിട്ട് ആ ആ എ നെയ്യ് തന്നെ ഇത് വർത്തെടുക്കും ഇത് വർത്തിട്ട് ഉം പിന്നെ പാലും വെള്ളം കൂടെ മിക്സ് ചെയ്ത് അങ്ങ് ഒഴിക്കും പിന്നെ ചൗവ്വരി ഇടും ചൗവ്വരി വെള്ളം നമ്മള ചൗവ്വരി അറിയാവോ? ഇല്ല വെളുത്ത വെളുത്തിരിക്കുന്ന ഏഹ് കൊഴുപ്പ് കിട്ടുന്നേ ആ കൊഴുപ്പ് കിട്ടുന്ന സാധനം
ആഹ് ആഹ് അതെപ്പളാണ് ഇങ്ങള് ചേർക്കാറ്
അത് നമ്മള് വെള്ളത്തിൽ ഇട്ട് കുതുത്തു വെക്കത്തില്ലേ
ആ ആദ്യം കുതിർത്ത ഞങ്ങൾ വെള്ളത്തിക്ക് അച്ചേക്ക് ഇടലാണ് ആ പായസത്തിക്ക് കഴികിയാണ്ട് ഇങ്ങൾ കൊതിർത്തിയാണ്ട വെക്കല്
കുതിർന്ന് കഴുമ്പോ പെട്ടെന്ന് വേവും അത് വേകാൻ വേണ്ടി നമ്മ താമസം എടുക്കത്തില്ല ഇപ്പൊ വെള്ളത്തിട്ട് കുതിർന്ന് കയുമ്പം പെട്ടെന്ന് വേവും പിന്നെ അ അത് വെന്ത കയുമ്പം പിന്നെ ഇതെല്ലാം മറ്റേ വർത്തയിലോട്ട് ഇട്ട് പഞ്ചസാര ഇടും പിന്നെ ലാസ്റ്റ് വെച്ച് നെയ്യും ഒഴിക്കും
ആ നെയ്യ് ഒഴിച്ചാണ്ട് സേവയലേക്കാരം ലേ
ഇന്നാ പിന്നെ ശെരി ഓക്കെ.
ഓക്കെ ഓക്കെ